ഹലോ?
ആഹ് എന്തെക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം തന്നെ അവിടെയോ?
ഇവിടേം കൊഴപ്പൊന്നുല്ല സുഖയിട്ട് പോണൂ.
ആഹ് ചായക്കെ കുടിച്ചീല്ലേ?
ആ ചായൊക്കെ കുടിച്ചു.
ആ ആഹ്
ജോലിയേളൊക്കെ കഴിഞ്ഞോ?
ഇല്ല ഓരോന്ന് ചെയ്തോണ്ട്ക്കാ.
ആഹ്. ഞാനിവിടായ്രിന്നിൽ. ഇല്ലാ ഇന്ന് മഴല്ല. നല്ല വെയ്ലാ.
ആ ആ ആഹ്. പിന്നെന്താ. ഇല്ല ഇവിടെ ഇന്ന് വെയിലൂല്ല മഴയൂല്ല അങ്ങനെക്കുന്നുണ്ട്.
അഹാ ഞാനൊന്ന് ഹോസ്പിറ്റല് പോണംന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിക്കായിരുന്നു. ഇനിപ്പോ ടോക്കന് ഇട് ആഹ് ച്ചെ ചെറീയൊരു ജലദോഷം പനി അതിഞ്ഞി എല്ലാ ർക്കും കിട്ട്ണീന്റെമുമ്പേ വേം പോട്ടെ വിചാരിച്ച്ട്ടേ
ആഹ്, ആ ആ ഇൻക്കൊരു ചൊമയാ.
ആഹ്, പക്ഷെ ഇവിട്ന്ന് ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ണ പാടാണ്.
ട്രാഫിക്കാണോ?
ഓഹ് ഭയങ്കരം ബ്ലോക്കാണ്.
ആഹ് ഈ ബ്ലോക്കിന്റെ എടയിൽ കൂടെ പോകുന്നേ നടന്നു പോകുന്നേക്കും കൂടുതല് നല്ലത് എത്തൂല
ഞങ്ങളവിടെ അടുത്തന്നെ ഹോസ്പിറ്റല്. പക്ഷേ ഈ റോട്ട് കൂടെ ഇങ്ങനെ പോണ കാര്യാണ് ആലോയ്ക്കാൻ വയ്യാത്തത്.
അതെല്ലേ ഈ തെരക്കാവ്ന്ന സമയത്ത് വണ്ടിയേളെ ബ്ലോക്കും കൊണ്ട് പോകാൻ പറ്റൂലല്ലോ?
ഇല്ലേയ് പറ്റൂല. പിന്നെ ഇത് തന്നെ റോഡിന്റെ ഈ റോഡിന്റെ സൈഡിലൊന്നും ഇപ്പ തീരെ സ്ഥലം ഇല്ലല്ലോ?
ആ പിന്നെ ഈ റോട്ടിലൊക്കെ ആണെങ്കി ഇപ്പൊ ഫുൾ അപകടങ്ങളൊക്കെല്ലേ?
ആഹ്
റോട്ടില്ള്ള ഒരു ആതന്നെ ഈ ഏഹ് എന്താ പറയാ ഹെൽമെറ്റ് ഇടാതെ പോകുന്ന് അങ്ങനെ എത്രോ അപകടങ്ങള് വരുന്നില്ലേ ഈ സെ ചെക്കമ്മാരൊന്നും പറഞ്ഞാ കേൾക്കൂലല്ലോ? ഇവര് ഈ
ഓര് അപകടം കൊറക്കാൻ വേണ്ടിട്ടാ റോഡ് വീതി കൂട്ട്ണത്. റോഡ് വീതി കൂട്ടി കൂട്ടി ഇപ്പോ ആഹ് പിള്ളേർക്ക് നടന്നു പോകൻ പോലും പറ്റാത്ത അവസ്ഥയി. ഇന്നിട്ട് അപകടത്തിനൊരു കൊറവൂല്ല താനും.
ഈ ഡ്രൈവ് ചെയ്യുന്നവരും അതുപോലെ നമ്മള് റോട്ടിലൂടെ നടക്കുന്നവരും ശ്രദ്ധിക്കേണ്ടേ? കാര്ണം രണ്ടും ആഹ് എല്ലാര്ക്കും ബോധം വേണം. പിന്നെ ഈ ആഹ് ഹെൽമെറ്റ് ഹെ അതെന്നെ ഹെൽമെറ്റ് വെക്കാ പറയുമ്പൊ ഇവര് വെക്കൂല പിന്നെ ഈ പോലീസൊക്ക ഇണ്ടാവ്ന്ന സമയത്ത് അപ്പം പെട്ടന്ന് എടുത്ത് വെക്കും.
പെടാതിരിക്കാ വാണ്ടിങ്ങാണ്ട് വേഗം തലേലെട്ത്ത് വെക്കും.
പിന്നെ പിന്നെ ഈ ഡ്രൈവ്യ്യുന്ന സമയത്ത് ഫുൾ ഫോൺ വിളിയും മദ്യപാനവും അതൊക്കല്ലേ? ഈ ഫോണൊക്ക വിളിച്ചാ നമ്മളെ ശ്രദ്ധന്നെ തിരിയൂല? പക്ഷെ ഇവര് അതൊന്നും കേക്കൂ
ഇല്ലേ ഓല അതൊന്നും പറ്ഞ്ഞാ കേക്കൂല ഉം അതെന്തിന പറയ്ണംന്ന്ല്ലപ്പം മൻസ്സിലാക്കൂല പിന്ന അപകട എന്തേലും വന്ന്ട്ട് പിന്നെ അങ്ങനെ ചെയ്താ മതിയെർന്നു ന്നൊക്ക ചിന്തിക്കൊള്ളു
അതെന്നെ
ഇന്റെ അനിയം തന്നെ അങ്ങനേണ് ഓന് ബ സ്കൂട്ടി ഇട്ത്ത് പോവുമ്പൊ ബാക്കിന്ന് വിളിച്ചറിയും ഞങ്ങളാരെങ്കിലൊ ക്കെ ആഹ് ഹെൽമറ്റ്ടുത്ത് തലേല് വച്ചിട്ട് പോവ അപ്പൊ പറയും ഇന്റ മുടി ഞാൻ വാർന്നൊതിക്ക്യേതാണ് ആഹ് ഹെൽമെറ്റ്ട്ടാണ് ഊരി ഇട്ക്കുമ്പോക് മുടിക്കെ കേടെരും ന്നർഞ്ട്ട് ഹെൽമെറ്റൊന്നും ഇടാതെ പോവ
അതെന്നെ അത് ഈ ഹെൽമറ്റ് ഇവ്ടെ അടുത്തില്ല ഒരു അപകടം ഇണ്ടായ്റ്റ് ഇണ്ടായ്ന്ന്ട്ടൊ ഏതോ ചെറിയ ചെക്കൻസ ചെക്കന് മറ്റെ ലൈസൻസൊന്നുല്ല ആഹ് ചെക്ക ഹെൽമെറ്റ്ടാതെ പോയിട്ട് വീണിട്ട് എന്തോ പറ്റീറ്റ് ആകെ പ്രശ്നായിന്നു
ആഹ് അ അങ്ങനെക്കെ വരുന്ന സമയത്തെന്നെ ലൈസൻസും കുടി ഇല്ലാത്ത ആള് ഹെൽമെറ്റു ഇല്ല ലൈസൻസൂല്ല അപ്പൊ പിന്നെ വീട്ടിലിരിക്ക്ണോൽക്കല്ലെ അയിന്റെ ക്ക ബുദിമുട്ട്
അതെന്നെ വീട്ട്ത്തെ വീട്ട് വീട്ടുകാര് പർഞ്ഞൊട്ക്കാനല്ലെ അവർക്ക് പറ്റൊള്ളു ഈ ചെ ക്കന്മാര് പറഞ്ഞത് കേൾക്കൂല അതുപോലെ ഈ കാറ് കാറ് ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഈ സീറ്റ് ബെൽറ്റക്കെ ഇവര് ക്യാമറ കാണുന്ന സ്ഥലത് ന്നെ ഇടുള്ളൂ
ആഹ് ഇവിടെ ഞങ്ങള വീട്ടിലൊക്കെ സ്ഥിതി അതെന്നെയാണ് ഞങ്ങള് ഉമാനയ്ട്ട പൊർത്തായിയ്ഞ്ഞമക്ക് സീറ്റ് ബെൽറ്റ്ട്ട ഭയങ്ക ബുദ്ധിമുട്ടാണ് ക്കാനെ ബാാക്കിലി ഇര്ക്കാനെ തിങ്ങിനേരങ്ങി ഇരിക്കാനും മ്മാക്ക് കഴൂല്ല അപ്പ പിന്ന ഞങ്ങള് മ്മാനെ ഫ്രണ്ട്തന്നെ ഇര്ത ഫ്രണ്ടില്ര്ത്തി കഴിഞ്ഞാ ക്യാമറ വര്ണ സ്ഥലത്തുമ്പ മാത്രേ ആഹ് സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടോള്ളൂ
അല്ലാ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മള് എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ നമുക്ക് വല്യ പ അപകടങ്ങളോ ഒഴിവാക്കാലോ ഈ സീറ്റ് ബെൽറ്റക്കെ നമ്മള സുരക്ഷയ്ക്ക് വേണ്ടീട്ടല്ലേ പറയണത് ഇടന്ന്
ക്കല്ണ്ട് ചെലപ്പോ കാരണം പെട്ടെന്നൊക്കെ ബ്രേക്ക് ടിക്കുന്ന സമയത്ത് നമ്മള ഒന്നായിട്ടും ഫ്രണ്ട്ക്കെണ്ട് പോകുക്കെ ചെയ്യല്ലോ അപ്പ ഞാൻപറയും ആഹ് സീറ്റ് ബെൽറ്റ് ഇട്ണത് ഇതിനൊക്കെ ഭയങ്കരതാണ് തല പോയിങാണ്ട് അവിടെന്ന് ഇടിക്കൂല മ്മാ സീ ബൽട്ടല്ലേ്പ സീറ്റി ബെലിട്ടയ്ഞ എനിക്ക് ഭയര ശ്വാസം മുട്ടല്ലാണറീ
പക്ഷെ നമ്മളെ നമ്മള സുരക്ഷക്ക് വേണ്ടിട്ടല്ലേ ഇതൊക്കെ വെച്ചിട്ടുള്ളത്
ആഹ് അത് ഉ ഉ ഉമ്മാക്ക് പിന്നെ ഉമ്മാടെ പ്രായം അനുസരിച്ച് ബുദ്ധിമുട്ടൊണ്ടാണ്
ആഹ് ഡ്രൈവ് ചെയ്യോ വീട്ടില് ആരേലും വേറെ ആരാ ഡ്രൈവിംഗ്
ഡ്രൈവിങ് ഇവിടെ ഹസ്ബൻഡും ഹസ്ബൻറിന്റെ ജ്യേഷ്ഠന്ന പോല്ലെന്നെ കാര്യയിട്ട് ചെയ്യാ
ആഹ് ആഹ് ആഹ് വേറാരും ചെയ്യൂല
ഞങ്ങളൊക്കെ പട് ഞാനും ന്റെ മൂത്തച്ചൊക്കെ പഠിച്ചിരുന്നതേനു വണ്ടി ഓടിക്കും ചെയ്തിര്ന്ന് പക്ഷെ ഇപ്പ തരൂല
ആഹ് ഞാൻ ഞാൻ കാറ് ഓടിക്കും പിന്നെ സ്കൂട്ടിയും
ഞാനും രണ്ടും പഠിച്ചിരുന്നു ഓടിക്കും ചെയ്തിരുന്നു പക്ഷെ ഇപ്പ ഇപ്പത്തെ റോഡിന്റെ തിരക്കും അന്ന് ഞാൻ പഠിച്ച ടൈമിലുള്ള പോലന്നല്ലപ്പൊ റോഡില ഇറങ്ങാൻ പ
ആഹ് ആഹ് അത് ശെരിയാ ഇപ്പൊ നല്ല തിരക്കല്ലേ ഇപ്പ എന്തേലും ഒരു ആവശ്യത്തിന് പോകുമ്പോ നമുക്ക്ന്നെ ദേഷ്യം പിടിക്കും കാരണം നമ്മൾ ആ സമയത്ത് എത്തൂല അതിന്റെ കൊറെ മുന്നേ ഇറങ്ങേണ്ടി വരും
ഇറങ്ങണം ആഹ് അതന്നെ ഇപ്പോ ഇനിപ്പോ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ ടോക്കണൻന്റെ ടൈം ആവുമ്പോത്തേന് അവിടെ ത്തണമെങ്കി അയ്ന്റെ മുന്നെ ഞാന് ഇവിടന്ന് ഏർങ്ങണം
ആഹ് അത് ഷ് ആഹ് ആഹ്
എപ്പോഴൊന്ന് വണ്ടിക്കാരന്ന വിളിച്ചാലും കിട്ടൂലേ
ആഹ് അത് ശരിയാ ഈ ട്രാഫിക് ആണ്ന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ വിളിച്ചാൽ അവര് വരൂല്ല
വരില്ല ഈ ഭാഗത് കൂടെ ന്ന് പറഞ്ഞാൽഓല് വരില്ല ബ്ലോക്ക് പടും ഓൽക്ക് ഓലെ ടൈം പോവും ഒരു ട്രിപ്പിന്റെട് സമയം ഓൽക്കും പോവല്ലേ അ
അതന്നെ
അതന്നെ അപ്പൊ നടന്നന്നെ പോകേണ്ടി വരും അല്ല നടന്ന് പോകുന്നതാണെങ്കിൽ ട്രാഫിക്കൊള്ള സമയ ലടന്ന് പോകുന്നന്നെ നല്ലതൂട്ടോ കാരണം വേഗ എത്താൻ അതന്നെ നല്ലത്
ആഹ് ഞാനത് വിചാരിച്ചിട്ടന്നെ നടന്നു പോവാ പിന്നെ അതൊക്കെ നീങ്ങി ട്ട് വല്ല വണ്ടിയൊക്കെ കിട്ടാണെങ്കി അപ്പൊ അയ്നങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടേ
ആഹ് ആഹ് ആഹ് പിന്നെ ഈ ന്യൂസിലൊക്കെ കൊറെക്കെ കേക്കുന്നില്ലേ കൊറേ അപകടങ്ങള് നമ്മക്കീ പൊറത്തിറങ്ങിയാല് ഫുള്ളും പേടിയാണ് ഈ കുട്ടികളെ കൊണ്ടൊക്കെ പോവുന്ന സമയത്ത്
ആഹ് ഇവടെപ്പ അതന്നെ സ്കൂൾ ബസ്സില് രാവിലെ കേറ്റി വിടും ഓലു സമയത്തൊക്കെ സ്കൂളിലെ തെണങ്കി ഇതേപോലെ ബസ് എത്ര നേരത്തെ വരണം അറിയോ ഈ ബ്ലോക്കി പെടാതെ അവടെ എത്തി കിട്ടണെങ്കിലേ
അതിനി കുട്ടികൾ സ്കൂളി പോയ് തിരിച്ചു വരുന്നവരെ നമ്മ- ക്ക് ടെൻഷനാണ് കാരണം ഈ ഉ ബസിലും ഇതിലൊക്കെല്ലേ പോകുന്നത്
ആഹ് അതന്നെ ഒലു സമയത്ത് അവടെ എത്തോ അമക്കങ്ങിട്ട് തിരിച്ചെത്തോളം പേടിയാണ് ബ്ലോക്കിലൊക്കെ പെട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാ ചെറിയ കു- കുട്ടിയോള്ളല്ല അപ്പോ പേടിയാണ്
അത് അന്നെ ഈ ബ്ലോക്കിലൊക്കെ പെട്ടാ തീർന്ന് നമ്മള്
ഉം ഇവടെ ഒരു ദിവസം ആറ് മണിയായ്- ട്ടും ഇവിടുത്തെ ആളെ കാണാനില്ല പ സ്കൂൾ ബസ്സും വന്നിട്ടില്ല ആളെയും കാണാനില്ല ആകെ ടെൻഷനായി അപ്പോ ഒന്ന് കൊറെ നേരം ബ്ലോക്കിൽ പെട്ടിക്കണ് പിന്നെ പകുതി വഴിയെത്തിപ്പോക്ക് വണ്ടി പഞ്ചറായി റന്നു റോഡില് കുഴി ചാടിട്ട് അയ്ന്ന് കേറാൻ പറ്റാതെ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു പറഞ്ഞു
അതെന്നെ ഈ റോഡൊന്നും ഇപ്പ ശെരിയല്ലാല്ലേ ഫുൾ കുഴി- യൊക്കായിട്ട് എല്ലാം ശെരിയാക്കണം
അതു ഇതന്നെ നന്നായിട്ട് ഡാറൊക്കിട്ട് പോകും ഒരു മഴ പെയ്താ കൊണ്ടും കുഴിയായ് അയില് വാഴ വെക്കാൻ പാകത്തിന് കുഴിയാവും റോട്ടില്ല്
അത് തന്നെ ആഹ പ്രത്യേകിച്ച് ഈ സ്കൂളും അതുപോലെ മഴക്കാലം അല്ലേ അപ്പ അതിന്റെ കൂടെ ട്രാഫിക്കും കൂടെ വന്നിട്ടുണ്ടെങ്കി ആകെ പണിയാവൂലെ
ഉം ഒന്നാമതിതാണ് റോഡ് പണിയൊന്നും നട- ന്നതൊന്നു ഒറക്കാനുള്ള ടൈമ് കൊടുക്കാനുള്ള സമയം വണ്ടിക്കാർക്കില്ലല്ലോ പിറ്റേന്ന് തന്നെ അയിക്കൂടെ അങ്ങനെ വണ്ടി പോവല്ലേ
ഇപ്പോത്തെ ഇപ്പത്തെ ഡ്രൈവി ഡ്രൈവിംഗ് പഠിക്കുന്നോരന്നെ ഈ റോഡ് സുരക്ഷേന്റെ കാര്യങ്ങൾ ഇതൊന്നും പഠിക്കാതെ തോന്ന് വെരുന്നേ ഈ റോഡ് നിയമങ്ങളൊക്കെ പാലിക്കാതല്ലേ ഇവര് ഡ്രൈവെയ്യുന്നേ ഈ ഓവൽടേക്കിങ്ങും ഇതൊക്കെയേ ശെരിക്കും പറഞ്ഞാ നമ്മള് ഡ്രൈവിംഗ് പഠിക്കുന്നോര്- ന്നല്ല ക്ഷെമ വേണം ആഹാ അതില്ലല്ലോയിപ്പോ ഇപ്പോ ഫുള്ള്-
ഇപ്പൊ എല്ലാർക്കും ഇനിക്ക് മുന്നിലെത്തണം എനി- ക്ക് മുന്നിലെത്തണം എന്നുള്ളതില്ലാണ്ട് ഓടിച്ചു പോവുവല്ലേ അയിനെതിരെ വെരുന്ന വ- ണ്ടി കാണൂല ആൾക്കാരെയോലും കാണൂല്ല ഒക്കെ ഇടിച്ച് തെർപ്പിച്ചാണ് പോവാ
അത് അന്നെ ഈ റോഡിലെവടൊക്കെയാ സ്പീഡ് കൊറക്കണ്ടേ അതുപോലെ എവടന്നാണ് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം റോഡ് നിയമങ്ങളില് നമ്മള് പഠിക്കുന്നുണ്ട് ഈ ഓരോ ബോർഡൊക്കെ വെച്ചിട്ടൊള്ളത് അയിനല്ലേ
ആഹ പക്ഷെ എല്ലാരും ഒന്നും ഇപ്പോ അത് അത് ആഹ പാലിക്കാതാണ് പോവും ഒർക്കിപ്പ ആഹ സമയത്ത് അവടെ എത്തണംന്നേ ഒള്ളൂ അപ്പൊ അയിന് നെയമം നോക്കിനിന്നിട്ട് കാര്യല്ലല്ലോ ക്യാമറൊന്നും ഇല്ലാടുത്ത സ്ഥലം ആണെങ്കി പിന്നെ സുഖായിട്ട് ഓല്ക്ക് നടക്കുവേമ് ചെയ്യും
അതന്നെ ക്യാമറ വരുമ്പോ പിന്നെ എല്ലാരും നല്ല ഡീസന്റ് ആവും ക്യാമറ വന്നാ അമ്മള് അതന്നെ
ലിമിറ്റാണ് പിന്നെ ഹെൽമെറ്റു ഓക്കെയാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടോൽക്കതും ഒക്കെയാവും
അതന്നെ
അപ്പൊ പിന്നെ ആംബുലൻസ് മാത്രേ ഉള്ളൂ ഒന്നും നോക്കാതെ അവർത്തേക്ക് ഇ് പോവാൻ
ആഹ് അത് ശെരിയാ
നാള ഇവിടെ അടുത്ത് ഇതേപോലെ ബ്ലോക്കിൽ ഉണ്ടായിട്ട് ആംബുലൻസ് പോലും ഇവിടെ നിർത്തിയിട്ടു നിർ എത്തിട്ടിട്ട് എത്രയോ സമയം കഴിഞ്ഞ അതിലുള്ള ആള് മരിച്ച പോയിട്ടുണ്ടാവും എന്ത ഒരു ആക്സിഡന്റ് പറ്റിവിടുുന്ന ഇതേപോലെ കൊണ്ടുവരുന്നതാ
ആഹ
റെയിൽവേഗേറ്റ് ട്രെയിനിന്റെ അത് അതിൽ ഏതായാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാത്ത ഈ സാധാ റോഡിലൊക്കെ ഒന്ന് ക്ഷമിച്ച് മാറി കൊടു കഴിഞ്ഞാൽ ആംബുലൻസി ഒക്കെ പോവും
ആ അതന്നെ അപ്പൊ ഇവർക്ക് ക്ഷമല്ല ഇവരെ എന്താ ചെയ്യുന്ന അറിയോ ഈ ഓവർടേക്കിംഗണ് ചില അപകടങ്ങൾക്ക് ശരിക്കും കൊറെ അപകടങ്ങൾക്ക് കാരണം അത് തന്നെയാണ്.
ആഹ് ശ്രദ്ധല്ലാതെ ഓവർടേക്ക് ചെയ്ത് പോുമ്പോ അതിനരെ വരുന്ന വണ്ടി പോലും ശ്രദ്ധിക്കൂല
അതന്നെ
എന്താപ്പ ചെയ്യാം ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിലായി പോയില്ലേ നമ്മള് കൊറച്ചാൾക്കാര് മാത്രം ആ അങ്ങനെ നമ്മള് കൊറ കുറച്ച ആൾക്കാര്ർ മാത്രം അതൊന്നും പാലിച്ചിട്ട് കാരിയല്ലിയല്ലോ സ്പീഡും കാര്യങ്ങളൊന്നും നമ്മൾ ഓരോർത്തർ മാത്രം നോക്കിയിട്ട് കാര്യമല്ല എതിരെ വരുന്നലും കൂടെ നോക്കണം ഇവിടെപ്പപ്പോ അടുത്ത് ഞങ്ങള അടുത്ത് ഒരു ഉമ്മയും മരോളും കൂടെ അതേപോലെ സ്കൂട്ടിൽ പോകായിരുന്ന് ഒരു സാധാരണ കുറഞ്ഞ സ്പീഡ് തന്നെ പോകുള്ളൂ അങ്ങനെ തന്നെ പോയിരുന്നതും പക്ഷെ ഓപ്പോസിറ്റ് രണ്ട് ചക്കന്മാര് ഇതേപോലെ വണ്ടിയിട്ട് വന്ന ബുള്ളറ്റായിട്ട് വന്നതാ ഇടിച്ചു പോയി രണ്ട് കൂട്ടർക്കും പരിക്കുണ്ട്.
പിന്നെ നമ്മള് അതാ പറഞ്ഞത് ഈ ഡ്രൈവിങ് ഈ എന്താ പറയാ റോട്ടിലൂടെ നടക്കുന്ന ഇവർക്ക് അറിയൂല ഈ എന്താ ഈ ഡ്രൈവിങ് ചെയ്യുന്നവര് നല്ല ശ്രദ്ധിച്ചിട്ടാന്ന് ഇവര് വിചാരിക്കുക അപ്പൊ ഇവര് റോഡ് സൈഡിലൂടെ നല്ലപോലെ നടന്നു പോകുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ അപകടങ്ങൾ വരിക പെട്ടെന്നല്ല ഓരോന്ന് വരുന്നത്
ആ അയിന് തലക്ക് ഹെൽമെറ്റ് സ്കൂട്ടിൽ എന്തായലും ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട്ക്ക തല മരുമകൾക്കൊന്നും പറ്റില്ല. പക്ഷെ വയസ്സായ ഉമ്മരുന്നു ബാക്കിൽ ഇടിച്ച് തീർപ്പിച്ചത് കൊണ്ട് അയിന് അതിന്റെ സ്പൈനൽ കോഡൊക്കെ ഫുള് പോയി ഒന്നാമത് വയസ്സായളല്ലേ
ആഹ അതന്നെ
പിന്നെപ്പോ അപകടക്കെ ഉണ്ടാവോ പിന്നെ എല്ലാരും ഓടി കൂടി പോലെ കുറേ ചീതേനും പറഞ്ഞിട്ടന്നും കാര്യല്ല ബൈക്കിൽ വന്നന്നഹെൽമെ ഉണ്ടന്നില്ലഓലെ ഭാ ഓല് തീർച്ചിട്ടില്ല വണ്ടി മന്ന്
ഉം ഉം അതീ ചെക്കന്മാര് നമ്മള് ബൈക്കില് രണ്ടാളെല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇവര് മൂന്നും നാലൊക്കാളല്ലേ ഈ ചെക്കന്മാരി സ്റ്റൈലിന് വേണ്ടിയ ഇപ്പൊ ആരേലും കാണയാണെങ്കിലിൽ അവരെന്താ ചെയ്യാ കുറച്ചുകൂടി സ്പീഡ് കൂട്ടും അങ്ങനെ ഈ ബൈക്ക് കൊണ്ടന്നെ ഓരോന്നും ചെയ്യുന്നവരുണ്ടല്ലോ.
ഇപ്പ എല്ലാർക്കും ഒക്കെ ഇപ്പൊ ട്രെൻഡ് പോലെന്ന് പറഞ്ഞണ്ടല്ലേ പുതിയതായിട്ട് എന്താണോ ട്രെൻറ് അതിനനുസരിച്ചല്ല എല്ലാരും
അതന്നെ
അ ബൈക്കിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ പേടിയാവും
ആഹ് ശരിയയാ ബൈക്കിന്റെ സൗണ്ടക്കുമ്പോത്തന്നെ അതീ ചെക്കന്മാരാണ് ഈ പതിനാറ് പതിനേഴ് വയ്‌സിലെ ചില ചെക്കന്മാരെ എന്താ ലൈസൻസ് ഇല്ലാതെയും എടുത്തു പോകുന്നുണ്ടല്ലോ
ആഹ റോഡില് കുട്ടികളെ കൊണ്ടൊക്കെ കേറി കൈയിഞ്ഞാല് ബൈക്കിന്റെ സൗണ്ടക്കുമ്പോക്കെ കുട്ട്യള് പേടിക്കും.
ലൈസ്ൻസ് അതന്നെ ഈ ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞാല് നമ്മള് ഡ്രൈവിംഗ് പഠിക്കുമ്പോ അതിന്റെ കൂടെള്ള റോഡ് നിയമങ്ങളും കൂടെ പഠിക്കണല്ലോ അതിനാണല്ലോ ലൈസൻസ് എടുക്കുന്നെ പക്ഷെ ഇ ഇവിടെ ഈ ചെക്കന്മാരൊക്കെ ലൈസൻസ് ഉള്ളത് പോലെയാണ് വണ്ടി എടുത്ത പോവുന്നെ
ആഹ് ഓൽകപ്പൊ സ്റ്റൈലില് പോകണെന്നേ ഉള്ളൂ അപ്പ ഉള്ള സൗണ്ട് ഒക്കെ ഇട്ടിട്ട് അങ്ങട്
ആഹ് ഇവിടെ ഞങ്ങളെ വീട്ന്റെഅടുത്ത് ഒരു ചെക്കൻണ്ട് ചെക്കൻ ഫുള്ള് കഞ്ചാവ് ആണ് എന്നിട്ട് ഈ ചെക്കൻ. ബൈക്ക്‌ എടുത്ത് പോവുവാ ഈ ബൈക്കിലൊക്കെ പോകുമ്പോ ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് പോകുമ്പോൾ അവർക്ക് ക്ക്‌ന്നെ ബോധം ഉണ്ടാവൂല എത്ര സ്പീഡ് ലിമിറ്റ് എന്താ എങ്ങനെയാ പോകണ്ടെന്ന്.
ആഹ്
അങ്ങനെ ഓരോരോ അതന്നെ ഓരോരോ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നില്ല ഇപ്പൊ ഫുൾ അപകടങ്ങളല്ലേ.
ആഹ്
അതന്നെ വേറെന്താ എന്നിട്ട് ഹോസ്പിറ്റലില് പോന്നില്ലേ?
ആ പോട്ടെ ഞാന് അയിന്റെ എടയിൽ ഇത്തിരി സയമം കിട്ടിയപ്പോ ഇങ്ങനെ വിളിക്കട്ട കരുതിയണ്ടേ എന്ന ശെരി ഞാന് ഇനി പോയി വന്നിട്ട് വിളിക്കാം ആഹ് ശരി.
ആഹ്